കേക്ക
അയ്യോ എന്നാ ഭയങ്കര മഴയാന്നറിയോ ഇവടെ
ആ
ആ കരണ്ടും പോയി പോവെ ഏ
കൊറഞ്ഞില്ലേന്ന്
മഴ കൊറയാൻ മഴ ഇപ്പഴാ തൊടങ്യേത് ഉച്ചക്ക് പെയ്തു വൈകുന്നേരായപ്പം പിന്നേം മഴ ഇപ്പൊ പിന്നെ പിള്ളാരെ സ്കൂളിന്ന് കൊണ്ട കയ്ഞ് പിന്നേം വീട്ട് വന്ന് കഴിഞേതായാലും ഇപ്പ മഴയാ ഭയങ്കര മഴ
ഉം
ഉം ഒരാള് ട്യൂഷന് പോയിരിക്കുവ
ആ ഉം
മ്മള് പഠിക്കാ
കേക്കത്തില്ല
ഞാനാന്നും പർഞ്ഞ് പുസ്തകൊക്കെ പെർ വരും
ഏ
എന്നാ മഴ ഉം
ആ
യ്യോഎന്റെ പൊന്ന്
കേക്കത്തില്ല എടയ്ക്ക് എടയ്ക്ക് റെയ്ഞ്ച് പോവ്ന്ന്ണ്ട് മഴയായോണ്ടാണോ ആ
ആം എങ്ങനെയുണ്ട് ആ ന്നാ വിടെയാ റേഞ്ചുള്ളത് പകലെല്ലാം മുറ്റത്താ
ആ ആ
പകലെല്ലാം മുറ്റത്ത് നിന്നാലേ റേഞ്ച് ഉള്ളായിരുന്നു ഇപ്പൊ അടുക്കള നിന്നാലേ ഉള്ളെന്നുതോന്നുന്നു
ആഹാ
ആ എന്നതാ വൈകീട്ട് കഴിക്കാൻ
ഇന്ന് വൈകീട്ട് സോയാബീനാ
ആഹാ
ഉം
സോയാബീനും
സോയാബീനും ചോറും സാമ്പാറും
ആഹാ ആഹാ
ഉം സാമ്പാറില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എല്ലാസോം സാമ്പാറാ
ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞ് വേറെ ആരേലും വരുന്നുണ്ടോ നാട്ടിലോട്ട്
അറിയത്തില്ല അർച്ചന ഉണ്ടായിരിക്കും
ആഹാ
ഉം വേറേ ആരുടെയും കാര്യ അറിയത്തില്ല
ആഹാ
മഉം നമ്മടെ ഇല്ല
ആഹാ
ഉം
ആ നമ്മടെ
നമ്മ് നമ്മ് നമ്മടെ റൂമിന്ന് ആരൂഇല്ലന്ന്
ആഹാ ആഹാ
ഉം
ആ അന്നേരം പിന്നെ നീ തന്നെ വരണായിരിക്കും
ആഹാ
വിടുവോ
വിടുവായിരിക്കും
ആഹാ
ഉം ലീവൊന്നും എടുത്തിട്ടില്ലല്ലോ അതെനിക്ക് പറയാലോ
എത്ര ദിവസം
പതിനഞ്ചാം തീയതി വരെ ഞാൻ ഉദ്ദേശിക്കുന്നെ നിക്കുന്നേന് കൊഴപ്പൊന്നുല്ല
പഠപ്പിക്കാൻ തുടങ്ങുവന്ന്
പഠിപ്പിക്കാൻ തുടങ്ങുവായിരിക്കും ആതിത്യല്ലേ ആദ്യത്തെ മാസം അറ്റൻഡൻസ് ഇല്ല
ഇല്ലേ
ഇല്ല ആ യൂണിവേഴ്സിറ്റിക്കാര ആ ദ് റ്റ മാസം പരീക്ഷയുള്ള മാസത്തെ അറ്റൻഡൻസ് എടുക്കൂല
ആഹാ ഹാ
ഉം ഇന്ന് ജൂൺ ഇന്ന് ജൂലൈ അല്ലേ
ജൂൺ ജൂൺ ഇതിപ്പം ജൂൺ ജൂലൈ ആവും ജൂലൈയിലല്ലേ നിങ്ങക്ക് പരീക്ഷ
ജൂലൈൽ എക്സാം അന്ന് ഏ പല കോളേജിലും സെം ബ്രേക്ക് ഒക്കെ കൊടുക് അപ്പൊ അങ്ങനെ പോകും അപ്പൊ ആ മാസത്തെ കൂട്ടത്തില്ല അടുത്ത മാസം തൊട്ടെ കൂട്ടത്തുള്ളൂ
ആഹാ
ഉം
ആ അന്നേരം പിന്നെ അന്നേരം പിന്നെ അറ്റെൻഡൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അവിടെ വന്ന് നിക്കാവല്ലോ
ആഹ്
ഉം അവിടെ പറഞ്ഞിട്ട് വരണായിരിക്കും ഇത്ര ദിവസത്തെേന്നല്ലേ
നമ്മള് അവര് പറയുന്ന ഡേറ്റ് ഇടുക എന്നിട്ട് നമ്മള് താമസിച്ചു വരും
മറ്റേ ആ പിന്ന ചന്ദ്രികാപ്പെടെയൊക്കെ സ്വന്തത്തിലുള്ള മായെട കൊച്ചില്ലേ വാബാഴയിലുണ്ടന്ന് പറഞ്ഞാ അത് കഴിഞ്ഞ വർഷം ആനന്ദിന്റെ ഒക്കെ കൂടെ പഠിച്ചിറങ്ങിയായിരുന്നു അവിടെയല്ല വേറെ കോളേജില്
ആഹ്
അത് ഇവിടെ എങ്ങാണ്ട് കോളേജ് എവിടെ എങ്ങാണ്ട് കാഞ്ഞിരപ്പള്ളി എങ്ങാണ്ട് ആശുപത്രിയിൽ കേറിയാരുന്ന് അത് കഴിഞ് പിന്നെ ഇപ്പം വെളിലോട്ട് പോകാനുള്ളതെല്ലാം റെഡിയാക്കുക പോവാൻ തുടങ്ങുകവാന്നൊക്കെ പറഞ്ഞു
ആഹ്
അതിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നെന്ന്
ആഹ്
ഇം
ഉം
ഇല്ല കിഴക്കത്തെ മറ്റേ അഞ്ചനയില്ലേ കിഴക്കത്തെ മുത്തിന്റെയൊക്കെ അവിടുത്തെ തലമുടി ഉള്ള ആ പെണ്ണ്
താ
മം അതിനെങ്ങും ആയില്ല അതിന്റെ രജിസ്ട്രേഷൻ ആയില്ല
ഉം
ബാഗ്ളൂർ ആായിരുന്നു പഠിച്ചോണ്ടിരുന്നത് അയിന്റെ ഏതാണ്ട് പിന്നാ ഗേലം ആ ആധാർ കാർഡിന്റെ ഏതാണ്ട് കുഴപ്പോ ഒക്കെ ആയിരുന്നു
ആഹ്
ആ അതൊക്കെ ശരിയാക്കാനായിട്ട് കൊടുത്തു
പഠിച്ചിറങ്ങിയോ
ആ പഠിച്ച ആനന്ദിന്റെ ഒക്കെ അതെ സെയിം വർഷം തന്നെയല്ലേ
ആഹ് ഓ
മം ആനന്ദിനൊക്കെ രജിസ്ട്രേഷൻ ആയില്ലേ
ആഹ്
ആ പക്ഷേ അവരുടെ ആയില്ല ആയില്ലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുഴപ്പം ഉള്ളത് കൊണ്ട ആധാറിനോ
ആഹ
ആ ആദ് ഇനി ശരിയായിട്ട് വേണം എവിടെയെങ്കിലും കേറാൻ
ഉം
ഉം നമുക്ക് ജയ ചേച്ചിയോട് പറഞ്ഞാൽ ബാംഗ്ളൂർ അപ്പോളോ പോലെ ആശുപത്രി നമുക്കും കിട്ടും വേറെ ആരുടെയും കാൽ പിടിക്ക് കണ്ട കാര്യമില്ല ബാംഗ്ലൂരോ ബോംബെയിലോ ചെന്നൈയിലോ എല്ലാം ഉണ്ട് അപ്പോളോ ഒരുമാതിരി ശമ്പളവും ഉണ്ട്
ആഹ
രണ്ട് മൂന്ന് പേരുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുമൂന്ന് കൂട്ടുകാർ ആർകെങ്കിലും ഒക്കെ ചെരു വോം ചെയ്യാം
ആഹ
ഉം വസന്തമാ പറഞ്ഞില്ലേലും നമ്മുക്ക് പറഞ്ഞാൽ മതിന്ന് പറഞ്ഞേ
ആഹ
ഉം അവിടെ ആനന്ദിനൊക്കെ പതിനേഴ് രൂപയുണ്ട് ശമ്പളം സ്റ്റാർട്ടിങ്ങില്.
ആഹ്.
പിന്നെ ആറു മാസം കഴിഞ്ഞ് മുപ്പത്.
ആഹ്
ഉം
മം അവിടെ നിന്നിട്ട് എത്ര വർഷം നിക്കന. ഒരു വർഷോ?
ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എവിടെ പോകാൻ പറ്റും?
ഒരു വർഷത്തെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും നോക്കുന്നെ.
ആഹ് രണ്ടു വർഷത്ത വേണ്ടി വരും. ഒരു വർഷത്തെ കൊണ്ട് ഏഹ് വേറെ എവിടെയെങ്കിലും പോകാവോ?
ഒരു വർഷത്തേ കൊണ്ട് പൊവൊക്കെ ചെയ്യാം. ഒരു വർഷം മതി പോവാന്.
ആഹ്.
പക്ഷേ രണ്ടു വർഷം ഉണ്ടെങ്കി കുറച്ചു കൂടെ ഏഹ് ചെന്ന് കഴിയുമ്പം കൊറ കുറച്ചുകൂടെ ഇത് കാണും. അല്ലെങ്കി ചെന്ന് കഴിയുമ്പഴത്തേന് അവര് ഒര് പ്രശ്യസ്സാന്ന് പറയും.
ആഹ് ആഹ്.
ഉം പുതിയ ആൾക്കാർ കയറുമ്പം അവർക്ക് അത്രം കൊറ ച്ചേ കൊടുക്കത്തുള്ളൂ പൈസ. ഉം
ആഹ് അതൊന്നും അറിയത്തില്ല. ഏതായാലും
ആഹ്.
അതനുസരിച്ച് കേറുവാ.
ഏഹ്.
ഉണ്ണിക്കുട്ടൻ ഇനിയിപ്പം പരീക്ഷ കഴിയുമ്പോ ചിലപ്പം അവരുടെ അവിടെ തന്നെ തിരിച്ചു പോവാൻ പറ്റുമെങ്കി കുറച്ചുനാളു കൂടെ പോവായിരിക്കും. റിസൾട്ട്‌ ക്കറിയാൻ താമസല്ലേ.
ട്ടാ.
റിസൾട്ട് അറിഞ്ഞ് ഇത് രജിസ്ട്രേഷൻ ആയിട്ടല്ലേ എവിടെയെങ്കിലും കേറത്തുള്ളൂ.
ആഹ്.
അതങ്ങനെയാന്നറിയത്തില്ല. എന്നാ ജോതീം വരുമായിരിക്കല്ലോ അടുത്ത മാസം.
വരുവായിരിക്കും.
വരൂന്നല്ലേ പറഞ്ഞത്.
വരുന്നാ പറഞ്ഞേ. ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ വരാനായിരിക്കും.
ആയിരിക്കും. ആഹ്
ഉം
വന്ന് കഴിഞ്ഞാ അറിയാം.
ആഹ്.
ഇത് രണ്ട് രണ്ടാം തീയതി ആറാം തീയതിയല്ലേ.
ആഹ്.
ആഹ്.
ഉം
അവർക്ക് രണ്ടാം തീയതി തൊട്ട് പത്താം ഏഹ്.
രണ്ടാം തിയതി തൊട്ട് പത്താം തിയതി വരെ ഉണ്ടോ?
ആഹ് പത്താം തീയതിക്കുള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നു. അവക്ക് പൊന്നുനപ്പന്നെ ഫസ്റ്റും സെക്കൻറും എഴുതണ്ടേ.
ആഹ് ഫസ്റ്റ് സെമ്മും ഫസ്റ്റ് സെമ്മിലെ അനാറ്റമി സുയോളജിയില്.
ആഹ്
അത് മാത്രേ ഉള്ളൂ.
അതേയൊള്ളോ?
ആഹ് എഴുതുന്നോള്ളൂ
എഴുതുന്നോള്ളൂ അപ്പൊ ബാക്കിരണ്ടണ്ണോ
ബാക്കി രണ്ടെണ്ണം അടുത്ത സെമ്മിലെ ഒള്ളൂ
അപ്പൊ ഈ സെക്കന്റ് സെമ്മോ
സെക്കന്റ്‌ സെമ്മും എഴുതും കൂടെ
സെക്കന്റ് സെമ്മും ഫസ്റ്റിലെ രണ്ടെണ്ണം എഴുതും
ആമ്
അപ്പോ രണ്ടെണ്ണം പിന്നേം കെടക്കുവാ
ആമ്
അത് അടുത്ത സെമ്മിലെഴുതാല്ലേ ഇതെല്ലാം കിട്ടുവാണെങ്കി പിന്നെ അടുത്ത സെമ്മിലെഴുതാവല്ലോ
ആഹ് അല്ലെങ്കി എല്ലാം കൂടെ പയങ്കര പാടാ ഉം അടുത്ത സെമ്മ് ഈ സെക്കൻഡ് സെമ്മ് എളുപ്പവാ ഇച്ചിരുടെ അനാട്ടമി ഫിസിയോളജി അല്ലേ പാട്
തേഡ് വല്യ കൊഴപ്പഇല്ല എന്നാലും ഒരുമാതിരി ആണ് മാ എല്ലാകൂടെ മാറിപ്പോം
ആഹ്
ഉം ഇതിനാത്ത് അസുഖങ്ങളിലെ കുറിച്ചൊക്കെയാ പഠിക്കുന്നേ ഓരോരോ അസുഖങ്ങളോണ്ട് ആഞ്ചെനാ പെക്ടോറിസ് അങ്ങനെക്കെ ഉം ഹെപ്പറ്റൈറ്റിസ് കോവിഡ് നൈന്റി ഇതൊക്കെയാ ഉം ഉം അയിനെ കുറിച്ച് ഡെഫിനിഷന് കോസസ്സ് അതൊക്കെ
ആഹ് ആഹ് ഞാനും അനാട്ടമി ഫിസിയോള സെനാ സൈക്കോളജിയോ സോഷ്യോളജിയെക്കാലു ഒക്കെ പേദവല്ലേ
സോഷ്യോളജി സൈക്കോളജി എളുപ്പല്ലാരുന്നോ
എളുപ്പായിട്ടാണോ ആദ്യം കിട്ടാഞ്ഞത്
അത് ഞാൻ എഴുതിയെന്റെ കൊഴപ്പവല്ലേ മാറിപ്പോയത്
ആഹ് എന്നതാണെലും
ആഹ് രണ്ടാമത് കൊഴപ്പഇല്ലാരുന്നു ഞാൻ അതൊരു ഒന്നോ ഒര് ഒറ്റൊസം കൊണ്ടാടച്ച് ഉം അന്ന് ഞാൻ നാട്ടി വെച്ചൊന്നും പഠിച്ചില്ലാര്ന്നല്ലോ
ആഹ്
ഞാൻ ഇവടെ വന്ന്ക്കഴിഞ്ഞട്ടല്ലേ പഠിച്ചേ അനാട്ടമി ഫിസിയോളജി അതുപോലെ തന്നെ ഇവടെ വന്നിട്ടാ പഠിച്ചേ ഒത്തിരി പഠിക്കാൻ പോവുമ്പളാണ് പ്രശ്നം
ആഹ്
കൊറച്ച് പഠിക്കുവന്നെങ്കി കൊറച്ച് പഠിച്ചത് ഓർമേ നിക്കും അവടെ പോയിട്ട് ബുക്ക്ലറ്റ് കംപ്ലീറ്റ് ആക്കുകേം ചെയ്യാം അല്ലെങ്കിൽ എല്ലാം കൂടെ പഠി ച്ചാൽ എല്ലാം കൂടെ കൊഴഞ് ഒന്നും എല്ലാം മറന്ന് പോം
ആഹ്
ഉം അതുകൊണ്ട് കൊറച്ചേ പഠിക്കുന്നൊള്ളു എല്ലാ ചാ പ്പ്ട്രിന്ന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിൻസ് എടുത്തിട്ടോണ്ട് എഴുതി വെച്ചിട്ടോണ്ട് അത് പഠിച്ചോണ്ടിരിക്കുവാ ക്ലാസ്സി ഇരിക്കും പഠിക്കും
പൊന്നു ഫസ്റ്റ് ഇയർ സെമ്മ് പഠിക്കാൻ തൊടങ്ങിയൊ അന്നേരം
നാഹ്
ഉം
ഉം
എപ്പം പഠിക്കും ഇതെല്ലാം കൂടെയല്ലേ
ഉം
മറ്റേ കൊച്ചിന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കൊച്ചിന് നിങ്ങള് പറഞ്ഞ് കൊടുക്കുന്നോണ്ടോ?
ഏത്?
നിങ്ങളെ കൈ വെരള് കൈ മുറിച്ച പെണ്ണ്.
ഓഹ് അവക്ക് നല്ല പഠിക്കാൻ അറിയ അവള് വൈവിയ ക്കെ രണ്ടു ദിവസം കൊണ്ട് തീർത്തു അവള് നല്ലോലേ പഠിക്കുന്ന കൊച്ചാ
ആഹ്
ഉം അവക്ക് ഫസ്റ്റ് സെമില് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു.
ആഹ് ആഹ്.
ഉം അവക്ക് പഠിപ്പിക്കുന്നായിരുന്നു അവള് വീട്ടിൽ പോയിട്ടിരുന്ന് പഠിക്കുവായിരുന്നു.
ആഹ്
ഇന്ന് ത പടിപ്പിക്കും. ചുമ്മ ഞങ്ങളോട് പറഞ്ഞന്നേ ഉള്ളൂ പാൻസാർ പറഞ്ഞല്ലേ പാൻസാറിനെ വട്ട്
ആഹ് ആഹ്.
കൂ-
ഏഹ് എന്നാ വേറൊന്നും ഇല്ല.
ആഹ്.
ശരി.
ശരി.